ഹലോ
കേക്കാമോ
ആഹ് വോയ്സ് ക്ലിയറല്ലേ കേക്ക്ണ്ടാ
ആഹ് ആഹ് ക്ലിയറാണ് കേക്കുന്നൊണ്ട്
ആഹ് എന്തൊക്കേ വിശേഷൊക്കെ
വിശേഷൊക്കെ സുഖം ചോറൊക്കെ കഴിച്ചോ
ആഹ് ചോറൊക്കെ കഴിച്ച്ങ്ങനെ ഇരിക്ക
ഉം മക്കളൊക്കേ വല്യോൻ എന്താ ചെയ്യ്ണ്
ഉം ഉം മക്കള് നാലാള്
ആഹ് പഠിക്കുവാണോ
അല്ലാ മക്കള് പഠിക്കല് കഴിഞ്ഞിപ്പം പേരക്കുട്ടികളെ പഠിക്ക പേരക്കുട്ടികള്ണ്ട്
ഓഹ് ഓഹ് ആഹ് ഓക്കെ
മൂത്തത് രണ്ടും മോളായിരുന്നവരെ കെട്ടിച്ച് മോനാ രണ്ട് മോ താഴെ രണ്ടാമ്മക്കളാ അവരിനി കല്യാണം കഴിക്കാണ്ട് ഇപ്പിരുവത്താറ് വയസായി
ആഹ് ആഹ്
ആലോചിച്ചോണ്ടിരിക്ക
ആഹ്
കുട്ടികള്ണ്ട്പ്പവടെ എന്ത കുട്ടികള് സ്കൂള് പോയി ഇങ്ങനുള്ളോരോരോത് ഇങ്ങള അവിടെ മഴ ഇണ്ടാ നാട്ടില്
ആഹ് മഴ ഒണ്ട് ഇപ്പം അങ്ങൊന്ന് തോർന്നതേ ഒള്ളു
ഇന്ന് നല്ല മഴേ ഇന്ന് രാവിലെയൊക്കെട്ടോ ഇപ്പം ഒന്ന് ഒലർച്ചണ്ട്ട്ടോ ഉച്ചൻ്റെ ഒരു പത്ത് മണിൻ്റേഷം ഇപ്പങ്ങനെ വെയിലാർച്ച് വന്നു തന്നേ ഞങ്ങളവിടൊക്കെ ഇന്നലെ രാത്രി മുതല് നല്ല മഴ ഇടിമിന്നും കാറ്റും മഴയും ഒക്കെ കൂടേര്ന്നു
ഇന്ന് രാവിലെയൊക്കെ നല്ല വെയിലായിരുന്നു ഇപ്പം മഴ പെയ്തു
ഉം ഇന്നിവടപ്പം മഴയില്ല്യ ഇപ്പം വെയിലൊറച്ചോണ്ടിരിക്ക
ഒക്കെ കഴുകിയിട്ടപ്പം വെയില് കണ്ടോണ്ട് തുണിയൊക്കെ കഴുകിയിട്ടപ്പം മഴായി
ആണോ ഇവടെ രണ്ടീസായിട്ടല്ല വെയില് ഇത്തറേം ദിവസം മഴായതു കൊണ്ട് ഇന്നലെം മിനിഞ്ഞാന്നൊക്ക ആൾക്കാര്ക്കൊക്ക ഒണക്കാനൊക്ക പറ്റി ഇന്നിപ്പോ മഴേ ഇന്നിപ്പോനാ മഴൻ്റവസ്ഥ എടക്കെടക്കെന്താണ് ഉം വല്ല്യതില്ല്യാനും ഇപ്പം വെയിലൊറച്ച്ണ്ട് പക്ഷെ അയിൻ്റെടേക്കൂടെ മഴക്കാറ് വരും എന്താ സ്പെഷ്യലെന്താ ഇണ്ടാക്കിന്ന് സ്പെഷ്യലെന്ത്
സ്പെഷ്യലൊന്നുല്ലാ പാൽക്കാരല് കിട്ടിയാരുന്ന് മീൻ
ആഹ്
ക കാരല് മീനില്ലേ കാരല്
ആഹ് അഹ് കോരേന്നാ പറയണത് ആഹ് ആഹ് അത്
മുൾ മുള്ളമ്മീനാ അതിന്റെയന്നെ വേറെ ടൈപ്പ് ഇവടെ അങ്ങനെ പറയൂല അതിനേ
ആഹ് മറ്റൊരു പരന്നിട്ട്ള്ള അതാണോ ഉദ്ദേശിച്ചത് ആഹ് ഒരു പരന്ന്ട്ടുള്ളാ അതാണോ ഉദ്ദേശിച്ചത്
അല്ല അല്ല അല്ല അതാനച്ചവിട്ടിയല്ലേ
ആഹ് മറ്റേതന്നെ സാധാമുള്ള നമ്മളെ നാട്ട്
ഇതല്ല അത് അതല്ല ഇതിൻ്റ അതിന്റെ കുഞ്ഞിത് കുഞ്ഞു കണ്ടല്ല. മൻസ്സിലായി.
ഉം അയ്ല് ചെറ്ത് ഓല വെർച്ച് നിക്ക്ണ് ഉം മറ്റേ താണെയ്കാരം ച് വേറെണ്ടൊര് നെറയെ തൊലിണ്ടായ്ട്ട്ള്ള അതാണ് ങ്ങളുദ്ദേശിചെ?
അല്ല. മ് ഹ് ഹ്.
ഉം ഞങ്ങക്ക്ന്ന് വാള മീനാ. ആഹ് കുഞ്ഞ് മീന് നത്തോലി വത്തള് ഇവടെന്നലെ വത്തളേര്ന്ന്.
ആഹ് അല്ല നത്തോല്യല്ല അതൊക്കെനിക്കറിയാ.
ആഹ് മുള്ളനന്നെയ്കാരം മുള്ളന്റെ തിപ്പെട്ട ചെറ്താവും.
ആഹ് അതെന്നെ അയ്ന്റെ ചെറ്താ.
മീൻ കിട്ടാൻ പ്രയാസാണ്. അപ ക്ക ട്രോളിങ് നിരോധനായീലെ മീൻനൊക്കെ വെൽ ഉം ഉം മീന്ല്ലേര്ന്നു അവടെ പെരീ മീനന്നെ മാണം അയ്ല്ലെഞ്ഞ ഒന്നും കൂട്ടാനില്ല. ചിക്കനും തൊക്കാവുമ്പമ്മക്ക് മട്ക്കൊല്ല ഒര് ദിവസ് സം തിന്നാ രണ്ടാമത്തീസംമാണ്ടല്ലോ.
ആഹ്
പിന്നെ. മൊ മക്കളെ
കറണ്ട് വന്ന് ഫോൺ ആഹ് പോയിര്ന്നു ഇങ്ങനെ വയ്യാതെ പിന്നെ തിരിച്ചു വിളിച്ചോണ്ട് വന്ന്.
അന്ത്യെ പനിണ്ടാ?
അല്ല സ്കൂൾലൊന്ന് വീണ്ണ് കൊച്ച്.
ഉം
സ്കൂളീ പോയപ്പഴേ അവടൊന്ന് വീണ്.
ആഹ്
അങ്ങനെ അപ്പൊ ആഹ് തെന്നി വിണതാ. അപ്പൊ ടീച്ചറ് വിളിച്ച് അഹ് വയങ്കര കരച്ചിലാണ് കൊണ്ടൊക്കാൻ. പ്ലേ സ്കൂൾളാണേ. പ്ലേ ക്ലാസ്സ്ല മൂന്ന് വയസ്സായ കൊച്ചാണേ. ആഹ് അങ്ങനെ വിളിച്ച് കൊണ്ടൊ ഇല്ല മ്മേ കണ്ണിന്റെ സൈഡ്ലും ചുണ്ടൊക്കെ പൊട്ടിട്ടുണ്ട്.
ആഹ്
സ്റ്റെ
എവടെ ഡോക്ടറെ കാണിച്ചാ ഹോസ്പിറ്റ
ഇണ്ടോ? ഇ ഇല്ല ഇല്ല മര്ന്ന്ട്ട് കൊടുത്തവ അല്ലാത. സ്കൂളീന്ന ന്നെ.
ആഹ്
മര്ന്ന്.
പിന്നെ കൃഷിയൊക്കണ്ട?
ആഹ് ഉണ്ടുണ്ട്. അമ്മക്ക് റംപൂട്ടാന് പിന്നെ നമ്മളെ കർമ്മത്തി. അരിനെല്ലിക്ക. ഫാഷൻ ഫൂട്ട് പിന്നെ കൊർച്ച് പച്ചക്കറി പച്ചക്കറീന്ന് പറയാൻ പറ്റൂല. തക്കാളി ഏഹ് ക്കാളി, ഇഞ്ചി, പച്ചമുളക് അങ്ങൻത്തൊക്ക കറിവേപ്പ്. മുരിങ്ങയില വാഴ ചക്ക മാങ്ങ അങ്ങനെയൊക്ക.
ഉം
പിന്നെ പൂക്കളും.
ആഹ് അത്യാവശ്യം ഉള്ളതൊക്കെ നമുക്ക് സമയത്തിന് ആവശ്യ ആവുമ്പ ആഹ് ഞങ്ങക്കുണ്ട് അത്യാവശ്യം ചക്കിം മാങ്ങിം തേങ്ങിം കറിവേപ്പൊക്കെണ്ട് ഇഷ്ടം പോലെ അല്ലാതെ തൊടു ഇത് മൊത്തം പിന്നെ തൊടൂല് ഇങ്ങനെ മൊളച്ച് വന്നിട്ട് പറിച്ച് ഒഴിവാക്ക്ണ അവസ്ഥയാണിപ്പൊ മറ്റേത് കുഴിച്ചിട്ട് കുഴി ച്ചിട്ട് മടുത്തിരുന്നു ഇണ്ടായികിട്ടാന് ഇപ്പൊ ഇണ്ടായോക്കുമ്പളാകെ കരിവേപ്പ്ണ്ടാവാ
ആഹ് ഇവടെ ഇവടെ ആഹ് വയങ്കര പാട് ബാക്കിയൊക്കെ ഇണ്ടാവന്ന് കറിവേപ്പില ഉണ്ടാ ഉണ്ടാവാൻ ഭയങ്കരം
അതായത് ഒരു വിധ സ്ഥലത്തൊന്നും പിടിക്കൂല മുരിങ്ങ കൊമ്പും അങ്ങനെ തന്നെട്ടാ മുരിങ്ങെക്കെ ഞാൻ എത്ര പ്രാവശ്യം ഏഴെണ്ണം എട്ടെണ്ണ പ ത്തൊണ്ണൊക്കെ കുത്തിയിട്ടാണ് ഒന്ന് പുടിച്ചത് ഇപ്പങ്ങനെ പിടിച്ചു ഇപ്പൊ പിന്നെണ്ട് കായ്ക്കണതൊണ്ട് കായ്ക്കാത്തതുണ്ട് മുരിങ്ങെക്കെ
മുരിങ്ങ അയ്ന് നമ്മള് വെട്ടി വെട്ടി വെട്ടി നമ്മള് മടുത്ത്
ഉം മുരിങ്ങിം ഇപ്പ കറി കറിവേപ്പും അങ്ങൻതന്നെ അങ്ങനെ പിഴുത് എറിയലാണ് പറിച്ച് പറിച്ച് ഇടലാണ് ആ തൊടു നിറയെ ഇണ്ടായിട്ട് ഉം
ഒരു പ്രാവശ്യം ഒണ്ടായി അപ്പൊ ഇവടെ ആഹ് നമ്മളെ കല്യാണത്തിന് മുന്നേ വീട് പുതുക്കി പണിഞ്ഞപ്പൊ വണ്ടി കേറിയങ്ങാണ്ട് പോയന്ന് പറഞ്ഞട്ടാ സധാനം കൊണ്ട്ന്ന വണ്ടി കേറിയേ
ഉം ആഹ്
ഇപ്പ പിന്നെ കറി പിന്നെ അതിന് ശേഷം വെച്ചിട്ടൊന്നും വരൂലായിരുന്നു ഇപ്പൊ പിന്നെ ഒരെണ്ണം
ഇപ്പ ഇബടെ അതെയ് പിടിച്ചു വരുമ്പോ പിന്നെ അയ്മന്ന് എലെന്നും ഇട്ക്കരുത്. കൊറച്ചുങ്ങനെ പൊങ്ങി വന്നിട്ട് എട്ത്താൽ മതി ആവുമ്പോ തന്നെ ങ്ങനെ പൊട്ടിച്ചാ പിന്നെ പുടിച്ചൂല പുടിച്ചാ പണിയാ
തെന്നല്ലേ
ഉം ഉം ഇന്നട്ടാ പിന്നെ ഇങ്ങനെ നറയേ ഇണ്ടായി കൊണ്ടിരിക്ക ഇപ്പൊ കവ കവറില് പറിച്ചിട്ട് കുഴിച്ചിട്ട്ട്ട് പിണെ ആർക്കേലൊക്ക കൊടുക്കും അങ്ങനെ അങ്ങനെ കൊട് കൊടുക്കുമ്പോ പിന്നെ വേരുടിച്ചുണ്ടായ പിന്നെ അങ്ങനെ കൊണ്ടെയ് കുഴിച്ചിട്ട് ട്ടണ്ടാവും അല്ലാതെ വേര് പൊട്ടി പറിച്ചെടുത്താ പിന്നെ കിട്ടൂല ഇണ്ടാവില്ല പിന്നെ ഈ കറിവേപ്പ്മ്മക്കു അയ്മ്മണ്ടാവോലൊ ഒരു കുരു കറുത്ത കുരു ആവുമ്പോ അത് കുഴിച്ചിട്ടാ അതുണ്ടാവും തയ്യാവും അത് മൂപ്പുടിച്ച് വരണം ഉം ആ കുരു ബ്ലാക്ക് കളറാവും മൂത്താല് കറുപ്പ അയ്മ്മാ കറു പ്പാവുമ്പോ പിന്നെ അത് കുഴിച്ചിട്ടാണ്ടാവും
ഓഹ് ഓഹ്
പിന്നെന്താ
ഏഹ്
ഉം പിന്നെ ഇവടെ ട്രാഗൻ ഒക്കെണ്ട് ഞങ്ങക്ക് ആ ട്രാഗൻ ഫ്രൂട്ടുണ്ട് സ പ്പോട്ടണ്ട് ജാതിക്കണ്ട്
ആഹ് ഇബഅതൊന്നും ഇല്ല ഇവടെ ജാ ജാമ്പ ക്കൊക്കെ ഓക്കെ ജാതിക്ക ഇവടെ എവടെ ഞാൻ കണ്ടില്ല ട്ടൊ മ്മളവടെ അടുത്ത് എവിടെ കണ്ടില്ല
ഉം ഞങ്ങക്ക് മൂന്ന് കൊറേണ്ട് നാലഞ്ചു തയ്യുണ്ട് ജാതിക്ക ഉം ആഹ് മൂന്നെണ്ണ്ത്തിമ്മെ നല്ലോണം കായ്ക്കൂ ഇപ്പൊ
ആഹ് അവടെ പോകുമ്പോ ഞാൻ എടുക്കും. പ്പ ഭയങ്കര ഇഷ്ട പക്ഷെ ഇവടെ വിടെയും കാണാനില്ല
ഉം ഉം ആഹ് ഒരുവിധ ആൾക്കാർകൊക്കെ ഇഷ്ട്ടാണ് ഇബൽക്കൊക്കെ പ്പ ഇബലു കുട്ടേളായതോണ്ട് ഇബൽക്കു നല്ല ഇഷ്ട്ടെയ്ന്നു. ഇപ്പവടെ ഷ്ടം ഷ്ടം പോലെ ണ്ടായപ്പോ വർക്കാർക്കും വേണ്ട
ഹഹ
തോട് ഉം തോട് കൊറെ ഒയിവാക്കി ക്കാണ്ട് ആർക്കേലൊക്കെ വാണങ്കി കൊടുക്കുമ്പോ ഞങ്ങളെ ചുറ്റു ഈ ഭാ അപ്പൊ ഒരുവിധൊക്കെ ആൾക്കാർക്ക് ണ്ടായതൊണ്ട് ചെ പ്പാർക്കും വല്ല്യേ ഇതില്ല ആവശ്യല്ല അല്ലെങ്കി വല്ല്യേ ആവശ്യായിരുന്നു. കൊറച്ചൊക്കെ ഞാൻ അച്ചാറി ഇട്ട് വെക്കും ബാ
അവടെ ന്റെ വെല്ലിമാന്റവിടെ ഒരെണ്ണേ ഒള്ളു അപ്പൊ അത്ങ്ങനെ അച്ചാറിട്ടിട്ട് ഞാൻ ചെല്ലുമ്പോ എനിക്ക് താത്തക്ക് അങ്ങനെയൊക്കെ കൊടുക്കും
ഉം ങ്ങന തിന്നാന് നല്ലതാണ് നമുക്ക് ജാതിക്ക വയറിനൊക്കെ ചമന്തി അ രക്കാനൊക്കെ ടെസ്റ്റാ അയിലൊക്കെ ചേർത്താല് ജാതിക്കന്റെ പുളി നമ്മള് ചമ്മന്തി അരക്കുമ്പോൾ അയില് ചേർത്താല് ടെസ്റ്റാണ് ജാതിക്കെട്ട് അരച്ചോക്കോണ്ടു ഇഞ്ഞ് കിട്ടുമ്പോ
തന്നല്ലേ
ഉം ഇത് വേറെ ഒരു ടെസ്റ്റാ തേങ്ങാ ചമ്മന്തി ഒക്കെ ആഹ് തേങ്ങയും പച്ചമുളകും ഇഞ്ചിയും ഇതൊക്ക ഇട്ട്ട്ട് അരക്കുമ്പോ അയിന്റെ കൂടെ ജാതിക്കേം കൂടി ഇട്ട് അരച്ചോക്കോണ്ടി കൊറച്ച് മല്ലിയലൊക്കെ ഇട്ടിട്ട് നല്ല ടെസ്റ്റാ
ആഹ് ആഹ് ആഹ് ആഹ് ഇന്നി കിട്ടുമ്പോ ഇങ്ങനൊന്ന് ചെയ്ത് നോക്കണം ഞാൻ ഇതുവരെ ചെയ്തിട്ട്ല്ല ആരെതും പലതും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് പക്ഷെ ഈ ഒരു സംഭവം അറിഞ്ഞൂടായിരുന്നു
അച്ചാറട്ടീന്നോ ഉപ്പിലിട്ടിതെഒള്ളൂ പിന്നെ നമ്മള് വാട്ടീട്ടച്ചാറിടും മാങ്ങയും ന്നൊക്കെട്ണ പോലെ അങ്ങനീം ഇടാ അരിഞ് ചെറുതാക്കി അരിഞ്ഞിട്ട് നമ്മൾ സാധാ മറ്റേ അച്ചാറൊക്കെ വയറ്റീട്ട് ഇടൂലെ ഇഞ്ചി ട്ടിട്ട് അങ്ങനിം ഇടാ ക്കാളും ടേസ്റ്റാ പക്ഷെ അതൊക്കെ പറ്റണം വടെ പിന്നെ അവർക്കൊക്കെ ട്ത്ത് വെച്ച വല്ലാതെ പോവൂല അപ്പോ പിന്നെ അത് നിക്കല്ല്ല എന്തേലൊക്കെ ആയിട്ട് അച്ചാറ് എപ്പളും വേണം ഇവ്ടെ
ഉം
നമ്മള് ഇവിടെ നെല്ലിക്കയെ മാങ്ങൊക്കെ ഉള്ളതൊണ്ട് മൂത്തത് മോള് രണ്ടാമത്തെ മോന്
ആരാ ഒച്ചണ്ടാക്ക്ണെ ചെറുതാ
ആഹ് ചെറ് മോനെ അവനിപ്പ മൂന്ന് മാസം ആയിട്ടേള്ളു
ആഹ് ഒറങ്ങിണീറ്റതാ
ഓഹ് ആഹ് അതെ അതെ പിന്നെ
പിന്നെന്തറിയോ പിന്നെ ങ്ങക്ക് പിന്നെ യാത്രയൊക്കെ പോയിരുന്നോ
ആഹ് യാത്രയക്കെ എന്നാലുംള്ള ഞങ്ങള് ഞങ്ങള് കൊറച്ചു ദൂരെയാണ് അപ്പൊ വെക്കേഷൻല് വെല്ലിമ്മാന്റെ വീട്ടില് അവിടെ മലപ്പൊറത്താ അപ്പൊ അങ്ങോട്ടൊക്കെ വന്നെ ഞങ്ങള് വേറെ ജില്ലയാണ്
ആഹ് അങ്ങനെ ദൂരൊകെ ആവുമ്പോ അങ്ങനെ പോവാൻന്നെണ്ടാവുമ്പോ അങ്ങനെ തന്നെ യാത്ര ആയല്ലോ
ആഹ് അതെ ഇപ്രാവശ്യം ഈ വെ വെക്കേഷനതായിരുന്നു യാത്ര പിന്നെവിടെ കൊറേ സ്ഥലം കാണാണ്ടല്ലോ
ഉ ന്നായി കോട്ടെ
ഓ ഓ ശരി